ആഹ് കേക്കാം
ആഹ്
ആ നേര്ത്തെക്കൊരു മുപ്പത് സെക്കന്റ് ആവണായിരു ന്നു. കേക്കണമെങ്കി
ആഹ് ആഹ്
ഇപ്പൊ പക്ഷെ കൊഴപ്പില്ലാ ഇപ്പ കണക്റ്റാവുന്നത് കേക്കാം കേക്കുന്നുണ്ട് ഉം
പിന്നേ
പിന്നെ എന്തൊക്കെയൊണ്ട് വേറെ അനീത്തിമാരൊക്കെ പഠിച്ചോളുവോ
ആ അത്യാവശ്യം ആ പഠിച്ചോളും പഠിപ്പിച്ചൊടുക്ക
പത്തിലാണോ പത്ത് കഴിഞ്ഞോ ആണോ
പത്തില് ഇപ്പൊ പത്തിലാ
ആഹ്
ഉം പത്തിലായോണ്ട് പഠിക്കാനുണ്ടല്ലോ ആ നല്ല പണിയാ പഠിക്കാൻ
ആ അതെയതെ ഉം തന്നെ പഠിച്ചോളുവോ
തന്നത്താനേ പഠിച്ചോളൂ
ആ മൂന്നാം ക്ലാസുകാരിയോ
ആ അവള് അവള് ഉമ്മി ഇങ്ങനെ പൊറകെ ഇരുന്ന് പഠിപ്പിക്കണം അല്ലാണ്ട് ഏഹ് പ പഠിച്ച് പഠിച്ചെടുത്തോളും പക്ഷേ പഠി ക്കന്നെന്ന് പറഞ്ഞാലേ പഠിക്കുള്ളൂ
ആഹ അടുത്തിരിക്കണം തന്നെ പഠിക്കാറായില്ല
എന്നാലും പഠിച്ചോളും
ആഹ് ഞാനാണെ ഇവിടെ രു എൽ കെ ജിക്കാരനെ കൊണ്ട് കഷ്ടപ്പെടുവാണേ അതുകൊണ്ടാ ചോ ച്ചെ എയിക്കാനൊക്കെ തൊടങ്ങി ആ ഇവനെ എഴിക്കാനൊക്കെ തുടങ്ങി വെ പാടാ
ആ ഭയങ്കര പാടാ പഠിപ്പിച്ച്ടുക്കാങ്കി
അതെ അതെ
ആ ഞങ്ങള് ഇവിടെ ഹാദീനെ പിന്നെ ഞങ്ങളെല്ലാരും പഠിപ്പിക്കും ഉമ്മി മാത്രല്ല എല്ലാരും പിടിപ്പിക്കും
ആ ആ അത് കൊണ്ട് നല്ലതാ അമ്മയ്ക്കും ഇച്ചിരി ഇതാവുല്ലോ അമ്മയ്ക്ക് ഒരു ദിസം പറ്റിയില്ലെലും നിങ്ങളോണ്ടല്ലോ
ആ അല്ല ന്നാലും ഉമ്മിക്ക് ഇപ്പ ആശുത്രി കെസ് അങ്ങനേന്തെല്ക്കെ വരാണെന്നുണ്ടങ്കി ഞാനോ അല്ലെങ്കിൽ അവളോ ആരെങ്കിലൊക്കെ പഠപ്പിച്ചാലും മതിയില്ല ഇത്ര വലിയ വല്ല്യ അപ്പൊ കൊഴപ്പോല്ലല്ലോ ആ
ആ അതെ
കാ
ഉ
പിന്നെ വേറെന്താ
വേറെന്താ ഇങ്ങനെയൊക്കെയങ്ങ് പോവുന്നു ഏ
ഇപ്പൊ മഴയൊന്നുംല്ലല്ലോന്ന്
ഇല്ല ഞാന് അതുകൊണ്ട് രണ്ട് ഷീ റ്റൊക്കെ എടുത്ത് അലക്കാനായിട്ടൊക്കെ ഇട്ടേക്കുവാ
ശീറ്റിട്ടേ ക്കാണോ വീട്ടില്
അല്ല ഷീറ്റ് ബെഡ്ഷീറ്റ് അലക്കാനിട്ടേക്കുന്നു
അആ ഞാന് വെറുതെ മോളില് ഷീറ്റ് വെച്ചേക്കാ ആയിരിക്കുന്നോ
ഉം
ആഹ് ഞങ്ങള് ഇവടെ ബട്ഷീറ്റക്കാ ഒണങ്ങി കിട്ടിട്ടുണ്ട് ഇപ്പൊ എത്ര ദിവസായിന്ന്റിയോ ഒന്ന് അലക്കാന് ഇട്ടിട്ടോ ഒണ ങ്ങൂല എന്നെന്നും
ആഹ് അതേന്നെ ഇവിടെ പക്ഷേ മുറ്റത്ത് തുണി വിരി ക്കുന്ന സ്ഥലത്ത് ഉച്ച കഴിഞ്ഞാ വെയിൽ വരും ത്തൊള്ളേ അത് കാരണം ഈ സമയത്താലക്ക്
ആഹ് ഞങ്ങടെ യൂണിഫോമൊക്ക ഇവിടത്തെ യൂണിഫോമക്കെ എന്താച്ചാ അ ആങ്ക ഇവിടെ വെറുതെ ആങ്കരുമെ കൊളത്തിട്ടിട്ട് ഫാനോണാ ക്കീട്ട് പോകും ഭയങ്കര പാട ഉണങ്ങികിട്ട ട്ടാൻ
ആഹ് അതെ അതെ അതെ ശ്ശൊ ഇനി
ഒണങ്ങി കിട്ടാൻ ഭയങ്കര പാടായിരുന്നു പക്ഷേ ഇന്നിപ്പോ ഉണങ്ങി കിട്ടിട്ട്ണ്ട് ഇട്ടാ ഉം പിന്നെ ഇപ്പ ഫുൾ സ്ഥ എല്ലായിടത്തും പനിയല്ലേ പനിയോട് പനിയാ വയ്റൽ ഫീവർന്നും പറഞ്ഞി
ഇവിടെ
ആഹ് ഭയങ്കര പനി എല്ലാർക്കും
രണ്ടുസ് സായിട്ട് ഈ ഒറേ ണ്ടായിരുന്നു തൊട്ടാർത്ത ഇല്ലേ ഞാനാണ് ഇവനാണ് എപ്പ അങ്ങോട്ട് കളിക്കാൻ പോവേ പ്ലേസ്കൂളിൽ പോയിരുന്നു ഇയ്യോ അതെ ഭയങ്കരം പാടാ വന്നാല് രണ്ടൂവസം പണിക്ക് പോലും പോവാൻ പറ്റില്ല അതുപോലെ പനിയായിരുന്നു അതെ അതെ അതെ
അവശദീപൂ
അതെ അതെ അങ്ങനെയായിര്ന്നു ഇവിടെ
ആഹ് പിന്നെ മാസ്ക് വെച്ചോണ്ടന്നാമതി എല്ലാരും
ക്കേരിക്കും
ആഹ്
ആഹ് അതെ അതെ ഇപ്പോക്കെ ആയി കൊഴപ്പ് ഒല്യ വരുന്നതേ പോയി മരുന്ന് വാങ്ങിച്ചാ മതി നല്ല കൂടി കഴിയുമ്പോഴാ ആഹ ഇവിടെ പക്ഷെ കൊഴപ്പില്ല നോക്കിക്കോളൂ ഉം ആദ്യമേ പോയി മരുന്ന് വാങ്ങിച്ചാ മതി
ആഹ് ആഹ് വെച്ചിരി കബക്കട്ട അങ്ങനെയൊക്കെ തുടങ്ങ പോയി മരു- ഇന്ന ഡോക്ടറെ കാണിച്ചാൽ വല്യ കൊഴപ്പം ഉണ്ടാവില്ല
ആഹ് അതന്നെ
ആഹ്
ഇവടെ പിന്നെ ഹസ്ബന്റിന് മരുന്ന കഴിക്കാൻ വലിയ ഇഷ്ട്ട വാണെ എന്റേല് ചുമ്മാ രണ്ട് ചുമ്മാ ഒരുമി- തുമ്മിക്കഴിഞ്ഞാൽ ഒടനെ അലർജിയുടെ ഗുളികട്ത്ത് കഴിക്കും അതെ ഞാനയ്നെ എപ്പോഴും വഴക്ക് പറയും അത് കാരണം പനിയൊക്കെ വരുന്നത് നോക്കിയിരിക്കും പനി വരുന്നതെ പോയി ഇൻജക്ഷൻ എടുത്തോളും മരുന്ന്യംകഴിച്ചോളും അടുത്ത ആൾക്ക് ഒരു പേടില്ല അടുത്ത ആൾക്ക് വരാനുള്ള സാഹചര്യം ഉണ്ടാ- ത്തില്ല ഇത് തുടങ്ങുമ്പോഴേ പൊക്കോളും അതുകൊണ്ട് പിന്നെ സാരല്ല അത് കാരണം ഞങ്ങൾ രക്ഷോട്ട് കൊച്ചിനൊന്നും വന്നില്ല ഇപ്രാശം
ആ പക്ഷ അഹ് നല്ലതാണ് പക് പക്ഷെ ഓവർ ഇങ്ങനെ മരുന്ന് കഴിക്കുമ്പോഴും അത് ദേഹത്തിന് ഭയങ്കര പ്രശ്നമാവും
ആഹ് ഇല്ലെയ് ഇങ്ങനെ വല്ലപ്പോഴും അസു വരാരുള്ളൂ ആഹ് വെല്ലപ്പോഴും അസുഖം വരാരുള്ളു വരുമ്പഴേ കഴിച്ചോളു അതുകൊണ്ട് സാരല്ല ഉം
ചെലർക്ക് ഡെയിലി ഇങ്ങനെ എന്തെങ്കിലും തട്ടാ പിടിച്ച അപ്പ തെന്നെ അസുഖം വര്ന്ന ആ ടൈപ്പല്ല ആ
ആ ഇത് അങ്ങനെന്നൊല്ല ഞങ്ങൾക്ക് എല്ലാർ ക് ഇവിടെ കൊറോണ വരെ പോസി റ്റീവായി ആൾക്ക് മാത്രം നെഗറ്റീവായിരുന്നു.
ആണോ പിന്നെ
ഉം അങ്ങനെ ഇനെ ഒന്നും വരത്തില്ല വന്ന് കഴിഞ്ഞാ പിന്നെ ഭയങ്കര പ്രശ്നാ അ ങ്ങനെയൊക്കെ ഇവിടെ പിന്നെ എന്തെങ്കിലും വൈറസ് ക്കെ പോയൊക്കെ ഭയങ്കരപ്പിരിയാണല്ലോ
ആ ആ ശരിയാ
അതും ഭയങ്കര പേടിയാ നല്ല നോക്കിക്കോളും ആർ ഏൽ തൊട്ടടുത്തിരിക്കുന്ന പനിയൊക്കെ ആൺങ്കി മാസ്ക്കൊക്കെ വെച്ച്
ആഹ്
ആള് നല്ല അതുകൊണ്ട് പിന്നെ സാരമില്ല.
എല്ലാം നോക്കണ ഒരാ ളല്ലേ
അതെ അതെ അതെ അതെ ഭയങ്കര ഹെൽത്ത് കോൺഷ്യസാ അതുകൊണ്ട് ഈ വൈകിട്ട് ഒന്നും ഫുഡ് ചോറും ഉണ്ടാത്തേ
അ ഓഹ് ആര് ചോറ് കഴിക്കൂലേ ഹലോ
ആരും ചോർന്നല്ല ഇവനും മാത്ര ചോറ് കൊടുക്കും കേക്ക്ല്ലേ
ആ കേക്ക്ണ്ട് കേക്ക്ണ്ട്
ഉം ഹ് ഉം ഇവന് മാത്രമേ വൈകിട്ട് ചോറുള്ളൂ ഞങ്ങൾ രണ്ടും ച പ്പാത്തി കഴിക്കും.
ആ ആ
തന്നെയായിട്ടാണെങ്കി കഴിക്കും
ഓ ഓ
അങ്ങനെയ ചോറ് കൊടുക്കുമ്പോൾ ചോയിക്കും അമ്മേഞാൻ ഉച്ചക്ക് കഴിച്ചല്ലേന്ന് ആ അതാ നല്ലത്
ആ ചൊറ് നല്ല നല്ലതാണ് ചപ്പാത്തി നല്ലതാ
ആ ചപ്പാത്തി നല്ലതാ എന്നാലും പിള്ളേരൊക്കെ ഇച്ചിരി ചോറ് കഴിക്കുന്നാനല്ലത് ആ ഉണ്ടാക്കാൻ പാട ഇവിടെ പിന്നെ രണ്ടാൾ ക്ക് മതില്ലോ അതുകൊണ്ട് മാക്സിമം ഒരു പത്ത് ചപ്പാ അതിൽ കൂടുൽ വേണ്ടാ
ആ ആ ആ പക്ഷെ ഞങ്ങള ഇവിടെ അങ്ങനെയല്ല ല്ല ചപ്പാ ചപ്പത്തിണ്ടാക്കും ചപ്പാത്തി കഴിക്കും ഇവിടെ എല്ലാരും വേറെ ഒന്നും കഴിക്കൂല ഈ അപ്പം മാണൊന്നും കഴിക്കൂല
ആ ആ ആ എല്ലാർക്കും കൂടെ ചപ്പാത്തി വേണ്ണം അപ്പൊ ഒത്തിരി ചപ്പാ ചപ്പാത്തി വേണം
ആ
അതെ ഉണ്ടാക്കുന്ന അമ്മ മടുക്കും ഉം ആ പിന്നെ നിങ്ങൾ
പിന്നെ ഉമ്മി നെചപ്പാത്തി ഉണ്ടാക്കാന് അഴിക്കാറില്ലഹാഫ് കുക്ക്ചപ്പാത്തില്ലേ അത് വാങ്ങിക്കും
ആഓക്കെ ഓക്കേ ഇവിടെ അത് ഇഷ്ടല്ല അത് ഇവിടെ ഹോം മെയ്ഡ് തന്നെ വേണം അതിന് അതിന് ചേർ അത് കാരണം അത് വേണ്ടത്രയും ആ നമ്മൾ മാവ് കുഴിച്ച് ഉണ്ടാക്കുന്ന ഒരു ടേസ്റ്റ് അല്ലല്ലോ അതിന്
ആ പക്ഷെ ഞങ്ങക്ക് അങ്ങനെ ഞങ്ങക്ക് അത് ആക്കാതെ ആ ഇഷ്ടം
ആ എനിക്കും അതാ ഇഷ്ടം ഉണ്ടാക്കണ്ടല്ലോ പക്ഷെ ഇവിടെ ഇഷ്ടമില്ല
ആഹ് പിന്നെ അത് അത്ര വല്യ വെല്യ പാടില്ലാ, ചുട്ട് തി
ആ അതെ അതെ കറി വെച്ചാ മത് കിലോ
ആ ക്വ്ടെ ചപ്പാത്തിക്കാണേ കറി ഞെ ചാറൊന്നും വേണ്ട മൊട് ആയാലും മതി എന്തെങ്കിലും മതി മൊട്ട പൊരിച്ചതൊ ചിക്കീതൊ അങ്ങനെന്തേലൊക്കെ മതി.
ആ അങ്ങനെയൊക്കെയാണേ നല് ല്ലതായിരുന്നു. ഇവിടെ കറി തന്നെ വേണം.
ക വേണംനില്ലേ അപ്പൊ ഉച്ചക്കത്തെ കറി തിന്നൂല
മ്
ഹലോ ആ ആ അങ്ങനെയാണെങ്കി മാത്രേ കഴിക്കൊള്ളൂലേ.
അതെ അതെ അല്ലാത്തതാണെങ്കി അല്ലാത് മൊട്ടക്കറി കെഴങ്ങ് കറി അങ്ങനെ ചപ് പാത്തിടെ കൂടെ കോംബോ ഒള്ളണ്ടല്ലോ അത് തന്നെ ഉണ്ടാക്കണം, മ്
രാത്രി കൂട്ടുലെ
ആ പരിപ്പ്കറി വല്യ താല്പ് ഇവര്ല്ലേവിടെ ചോറിനാണെങ്കി കഴിക്കും അല്ലാത്തെന്റെ കൂടെന്നും കഴിക്ക തന്നെയല്ല ഉറ്റക്ക് ഫുഡ് കഴി ഴിക്കാൻ വരത്തില്ലേ. അതുകൊണ്ട് ഉച്ചക്ക്ത്തെള്ള ഫു ഫുഡ് അങ്ങ്ണ്ടാക്ക റില്ല. എനിക്ക് വെ ഞാ കൊണ്ട് പോവാനുള്ളത് മാത്രം ഉണ്ടാക്കും. അതുകൊണ്ട് വല്യ ചാറ്കറിയൊന്നും ഞങ്ങൾ വെക്കത്തില്ല, ഞങ്ങള് കടേന്ന് കഴിക്കും എന്നും.
ആ ആ ആ ആ ആം
ഉം രാവിലെ കാപ്പി ഒക്കെ കുടിച്ചിട്ട് പോകും, ഉച്ചക്കെത്തെ മാത്രം പൊറത് ത്തൂന്ന് കഴിക്കും വൈകിട്ട് വീട്ടി വരും
ഔ
അപ്പൊ ഞങ്ങൾക്ക് കൊണ്ട്പോണ്ടോണ്ട് ചോറ് ഒണ്ടാക്കാതിരിക്കാനും പറ്റത്തില്ല
ആ ന്ന ശ ശരിയെന്നാ
ആഹ് ഓക്കെ ഓക്കെ
ഉം